ഹിം
ഹലോ
കേക്ക്ണ്ടോ?
ആഹ് ആഹ് കേൾക്ക്ണ്ട് കൊറചൂടെ സൗണ്ടില് പറയോ?
സുഖണോ?
ആഹ് സുഖം തന്നെ കൊഴപ്പൊന്നുല്ല ഉഷാറായിട്ടിരിക്ക്ണ്.
ഉം എന്താ പരിപാടി? ഇവിടേം സുഖാണ്. മം സ്കൂളിലൊക്കെ പോയി ഉം ചോറ്ന്ന്. ഞാനെ വെറുതെ കടക്കാണ് ഇന്ന്പ്പോ മക്കളൊന്നുല്ലല്ലോ, ഇന്നലെ ഉച്ച വരേയോള്ളയ്നു സ്കൂള്.
ആഹ് ഇന്നല്ലേ എല്ലാട്ത്തും സ്കൂള് ഉച്ച വരെ ഒരു മണി വരെയോള്ളു.
ഉം ക്ക് രണ്ട് പേര്ണ്ട്
രണ്ടാളും സ്കൂള് പോവ്ണ്ടോ?
ആഹ്ണ്ട് ഒരാള് അഞ്ചിലും ഒരാള് ഒന്നിലാണ്.
ആഹ് എന്ത്‌ കുട്ട്യാളാ?
മോന് അഞ്ചില് പിന്നെ മോള് ഒന്നിലാണ്.
ആഹ് ഇഞ് എഹ് നമ്മ്ടെ സാധാ ഗവൺമെന്റ് സ്കൂളിലാ അതോ പ്രൈവറ്റ് സ്കൂളിലോ?
സ എഹ് ഗവൺമെന്റ് സ്കൂള്ലാ അവടെ എൽ കെ ജി തൊട്ട് പത്താം ക്ലാസ് വരെണ്ട്
ആഹ്
ഇവടെ അട്ത്ത് തന്നെയാണ് മോന് നടന്ന്ട്ട് പോവും. ആഹ് കഴിച്ചു. മോ ഇവ്ടെ അട്ത്തെന്നെ ആണ് മോന് നടന്ന്ട്ട് പോവും. മോള് വണ്ടിണ്ട് ഓള് ചെറുതായതൊണ്ട് ആഹ് ആഹ് ഒര് കുറുക്ക് വഴിണ്ട് റോട്ടിലോട്ടോവുമ്പോ കൊർച്ച് നടക്കണം.
ആഹ് ആഹ് ഇവടിം അങ്ങൻതന്നെ അട്ത്തന്നെ ആയോണ്ടോരു പത്ത് പതിനഞ്ച് മിൻറ്റൊക്കെ നടന്നാ എത്തും സ്കൂളൊക്കെ
ആഹ്. അവടെ എത്ര പേര്ണ്ട്?
ഇവടെ മൂന്നാള്ണ്ട് മൂത്തായാള് സ്കൂള് കഴിഞ്ഞു, പിന്നെ എഹ് പ്ലസ് ടു ഒക്കെ കഴിഞ്ഞു. രണ്ടാമത്തെ ആള് ഇഞ്ഞിപ്പോ പ്ലസ് വണ്ണ്ക്കാണ്. മൂന്നാമത്തെ ആള് നാലിൽക്കാണ്.
ഉം
ഏഹ്
എന്താ ഇന്നെന്താ ഫുഡൊക്കെ?
ഇന്ന് മം പരിപ്പ് കറി ചക്കക്കുരും കൈപ്പങ്ങയും ഉപ്പേരി ഏഹ് പിന്നെ മുട്ട പൊരിച്ചത്
ഉം
ചക്കക്കുരും കൈപ്പങ്ങൊക്കെ വെക്കോ നിങ്ങള്.
ആ വെക്കും വെക്കും.
ഉം. എനിക്കിഷ്ടമാണ്. പക്ഷെ ഭയങ്കര ഗ്യാസാണ് ഇനിക്ക്. അപ്പം ഈ ചക്കക്കുരു ഒന്നും അധികം അങ്ങനെ പറ്റൂല്ല ഗ്യാസിന്.
ആ.
ഇങ്ങനെ ഉച്ചക്ക് ഫുഡയ്ക്കലൊക്കെ കഴിഞ്ഞാൽ ഒന്ന് ഉറങ്ങോ?
ഇതുവരെ ആയിട്ട് ഞാന് ക്ലാസ് എടുക്കണ്ടായിരുന്നു, വെക്കേഷൻല് ഡ്രോയിങ്ങ് എടുക്കണ്ട്.
ഏ. ആഹ്. ആഹ്.
മണി മുതൽ നാല് മണി വരെയായിരുന്നു എന്റെ ക്ലാസ് ഉണ്ടായിരുന്നത് അപ്പൊ പിന്നെ ഉറങ്ങ്ണ ടൈമല്ലേ. അപ്പൊ ഓറങ്ങ, ഓൺലൈനില് ഡ്രോയി
ആ ആ അ ഡ്രോയിങ് എങ്ങനെ പഠിച്ച്ക്ണോ അതോ
പഠിച്ചിട്ടൊന്നുമില്ല ഞാന്. രണ്ട് മൂന്ന് പ്രാവശ്യം ക്ലാസ് എടുത്തിട്ടുണ്ടായിര്ന്നു. ഒന്നര കൊല്ലത്ത ഞാന് സി എം വി എം എന്ന് പറഞ്ഞെ കേട്ടിട്ടുണ്ടോ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യണെ
ആ പിന്നെ ഞാനത് ഓർക്ക്ണില്ല.
ഉം അത
അവിടെ അങ്ങനെ എപ്പളും ഉണ്ടാവോ ക്ലാസ്സ് അതോ പിന്നെ വെക്കേഷൻ ആകുമ്പോ മാത്രം.
ആ ഡ്രോയിങ്ങിന് പൊതുവെ വെക്കേഷനല്ലേ ഉണ്ടാവുള്ളു. അല്ലാത്ത നേരത്ത് എല്ലാ ട്യൂഷനും ഉണ്ട്.
ആഹ്.
ട്യൂഷനും അങ്ങനത്തെ എല്ലാതും മദ്രസാ ട്യൂഷനും, ബേസ് ക്ലാസ്സും, ഒക്കെ ഉണ്ട്. അത് ഏത് ടൈമിലും ഉണ്ടാവും.
അപ്പൊ ഈ നിങ്ങക്ക് എങ്ങനെ. പേയ്മെന്റ് കിട്ട, അത് ആ പിന്നെ ആ സെന്ററിൽ നിന്നാണോ, അതോ ഓരോ കുട്ടികള് അങ്ങനെ.
അല്ല നമ്മള് മാനേജേഴ്സ് തരുന്നതാണ്. കുട്ടികൾ ഓരോരുത്തരും അഞ്ഞൂറ് രൂപ ഫീ അടുക്കണം അത് നമ്മള് മാനേജ് സിന്റെ സി എം ഇ എമ്മ് ന്ന് ഇതിൽക്കാണ് ചെയ്യ.
ആഹ്.
അതിന്റെടുക്ക ചെയ്യുക. അതീന്ന് നമ്മള് ഒരു കുട്ടിക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപ വെച്ചിട്ട് നമുക്ക് സാലറി തരും.
ഒരു മാസത്തിനോ?
ഒരു മാസത്തിന്.
ഉം അങ്ങനെപ്പൊ ഒരുപാട് കുട്ടികൾ ഉണ്ടാവോ?
ആ ഫസ്റ്റ് മന്തിന് ഇരുപത്തിനാല് കുട്ടികൾ ഉണ്ടായിരുന്നു.
ആ അങ്ങനെ കൊറെ കു കുട്ടികളൊക്കെ വേണമല്ലോ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഒരു മണി മുതൽ നാല് മണി വരെ പറിയുമ്പോ മൂന്ന് മണി കൂറ് നമ്മള് ചെലവാക്ക്ണേല്ള്ളതാവൂലല്ലോ.
ഒരു മണി മുതലില്ല. മൂന്ന് മണി മുതൽ നാല് മണി. ഒരു മണിക്കൂറൊള്ളോ
ആ ഒരു മണിക്കൂറള്ളുല്ലേ. അപ്പൊ പിന്നെ കുഴപ്പല്ല. ആ
ഒരു മണിക്കൂറ്. ഡെയിലി ഒരു മണിക്കൂറൊള്ളു.
ആ അല്ല ഞാൻ വിചാരിച്ചു മൂന്ന് മണിക്കൂറൊക്കെ ആവുമ്പോ നമുക്ക് കുറേ കുട്ടികൾ ഉണ്ടെങ്കിലല്ലേ, ഞമ്മക്കത് നമ്മളെ സമയത്തിനൊരിതാവുള്ളു.
ആഹ്. രണ്ട് ബാച്ച് ആയിട്ട് എടുക്കലുണ്ട്. ഇരുത്തി നാല് സ്റ്റുഡൻറ്സിനെ നമുക്ക് ഒറ്റക്ക് മാനേജ് ചെയ്യാൻ പറ്റൂല്ലല്ലോ? ഗൂഗിൾ മീ റ്റ് വയ്യാണ് ക്ലാസ്ണ്ടാവ് ല് അപ്പൊ ഞാന് രാത്രി ഇട്ക്കല്ണ്ട് രാത്രി ഏയേ ടു ഏട്ട് ഇട്ത്തിര്ന്നു
അഹ്ശരി
മൂന്നേ റ്റു നാല് കയറാൻ പറ്റാത്ത കുട്ട്യാൾക്ക് രാത്രി കേറാം രാത്രി കേറാൻ പറ്റാത്ത കുട്ട്യാക്ക് ഉച്ചക്ക് കേറാ അങ്ങനെ
അഹ്ശരി അഹ്ശരി അഎങ്ങനെ വീട്ട്ന്നന്നെ അല്ലേ
ആഹ് വീട്ടിന്ന് ഇട്ക്കും
ഉം അപ്പൊ കുട്ട്യാളൊക്കെ ആഹ് അന്റെ കുട്ട്യാളൊക്കെ അടങ്ങിയിരിക്കോ
ആഹ് കൊഴപ്പല്ല അവര് ഇങ്ങനെ കളിക്കാനൊക്കെ പോവും